ഹലോ.
ഹലോ കേക്കില്ലേ?
ആ കേക്കുന്നുണ്ട്.
ആ എന്തൊക്കെണ്?
ഇപ്പൊ പരിപാടി.
പരിപാടി എന്താ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല. ഇപ്പൊ ഉറങ്ങി നീചിട്ടൊള്ളു.
ഇപ്പോഴാണ് എല്ലാരും ഒന്ന് ഫ്രീയാവുന്നല്ലേ?
ആ ല്ലെ.
ചായകുടിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല, ചായ കുടിച്ചീല.
ആ, മഴ പെയ്യുണ്ടോ?
ആഹ് ഇവിടെ ഇന്നലിം മിനിയാന്നും ഒക്കെ ആയിട്ട് മഴണ്ട്.
ആ മഴ പെയ്യുന്നമാരി ഒച്ച കേക്ക്ണ്ട്.
മഴ വല്യതായിട്ടൊന്നുല്ല, ന്നാലും- നമ്മക് പൊറത്തെറങ്ങാൻ പറ്റാത്തൊരവസ്ഥ.
ആതെ. പിന്നെ കുട്ടിയോ?
ഓളൊറങ്ങാണ്. ഓളെ കൂടെ അങ്ങനെ കേട്ന്നതേയ്നി.
ആ ഉറങ്ങിപ്പോയോ? അല്ലെങ്കി മയേം കൂടെ ആവുമ്പൊ ന നല്ല സുഖാണല്ലോ.
ആ
ക്കോം വരും.
ഉറങ്ങേണ്ടന്ന് വിചാരിച്ച് കിടക്കണത്. പിന്നെങ്ങണ്ട് ഓറങ്ങും.
ഒറങ്ങി പോവുംല്ലേ. അല്ലെങ്കി ഉറങ്ങണ്ട വിചാരിച്ചു കിടന്നാ അന്ന് ഒ ഒറങ്ങും.
ആ, ഉറങ്ങണംന്ന് വിചാരിച്ച് ന്ന് ഉറക്കേ വരൂല. ആ ആ അതെല്ലർക്കും
എല്ലാർക്കും ഉണ്ടാവും സംഗതി.
ഉം
ഉച്ചക്ക് ചെലപ്പോ ഭയങ്കര എ ക്ഷീണൊക്കെ ആയിട്ട്- ആ ശരി. കുളിയൊക്കെ കഴിഞ്ഞ് വേം കിടന്ന് കൊറച്ചേരം ഉറങ്ങണം വിചാരിച്ചാല്-
ഒറക്കം വെര്ല നേരെ നമ്മള് നിസ്കരിക്കാതെ, ല്ലെ ആ കറക്റ്റ് ടൈമിങ്ങിനൊക്കെ, എ ഏണോ,? എവിടുന്നാ ഒറക്കം വെരാന്ന് അറീല.
ആ ശരിയാ
ഉം, ചിലപ്പോ ബാങ്ക്, അസർ ബാങ്കോക്കെ കേക്കണ് ഓ ഹലോ കൊടുക്കുന്ന് കേട്ടിങ്ങോണ്ട്- ആ ഉറങ്ങിപ്പോകും ആ, അങ്ങനൊക്കെണ്. ഓരോ കഥ.
ഉം. ചായ കുടി ഒക്കെ കഴിഞ്ഞോ?
ചായ കുടിക്കാൻ എറങ്ങീട്ടില്ല. നിസ്കാരവും കയിഞ്ഞ്, ന്ന് മോൾ സ്കൂൾ പോയിട്ടില്ല.
ആ
ആ അപ്പൊ പിന്നെ, ഈ നേരാവുമ്പോ ഓള് ഏതായാലും വീട്ടില്ണ്ടല്ലോ. മറ്റേത് ഓള് സ്കൂൾ വിട്ട് വെർന നേരത്ത്
അതെന്തേ? പനി പിടിച്ചാ?
ഒന്നുമല്ല അന്ന് ചെറിയ മടി
ഹ ഹ
അപ്പൊ ഒന്നും പോണില്ല ആഹ ഓള അങ്ങനെ ചോദിക്കന്നില്ല
ഉം
ആ പിന്നെ ചോദിക്കണ സമയത്ത് നമ്മള് കൊടുത്തിട്ടില്ലല്
അ എന്ന ഒരു ശീലയാ പിന്നെ ഇടക്കിടക്ക് മടി വരും.
ഏ
എന്നും സമ്മയച്ചാല എട
ആഹ എന്നും സമ്മക്കൂല ഇവ ഇപ്പം സ്കൂൾ തുടങ്ങിയിട്ടിപ്പോൾ ഒരു മാസയില്ലേ പക്ഷെ ഇതവര അവള അങ്ങനെ ചോയിച്ചിട്ടില്ല.
ആഹ
അപ്പൊ ചോദിച്ചപ്പോ ശരി ആയിക്കോട്ടെ പറഞ്ഞു.
ഉം
ഇപ്പോൾ താഴെ കൂട്ടായത്തി വന്നപ്പോ പോയി ബുക്ക് വാങ്ങിട്ട് വന്നേ
ആഹ് ആ
ആ പോള് പറഞ്ഞത്രേ മിസ് ഏതോ മിസ്സിന്റെ പേര് പറഞ്ഞു. ആഹ മിസ്സ് സങ്കടം പറഞ്ഞേ അവള ഇല്ലായിറ്റ് രസല്ലന്ന പറഞ്ഞ
ശരി
അപ്പൊ അത് പറഞ്ഞ ഇരിക്കേന അവള് കാര്യമായിട്ട് ചോദിക്ക സത്യം പറയടി സത്യത്തിലും പറഞ്ഞോ
ആ വാടയാണിക്കൂല എന്നാല്
ഉം ആഹ ഇന്നൊക്കെക്കള്ളതായി അപ്പൊ ഓൾക്കിന്നക്കകുള്ള എൻജോയ്മെൻഡിനുള്ളതായി.
ആ ടീച്ചറൊക്കെ അങ്ങനെ പറയാന്ന് പറഞ്ഞാല് വല്യ സംഭവല്ലേ? ഉ
ഇന്നക്കൊക്ക ഇനിയിപ്പോ നാളെ സ്കൂൾക്ക് പോകാൻ കുറച്ച് ഇൻടറസ്റ്റ് യി വേ നേരത്തെ ഒരുങ്ങി പോയി
ഇഷ്ടാവും ഉം
മിസലേ വേറരു മിസ്സുണ്ട് ഓളെ ആർന്ന് പഠിപ്പിച്ച മിസ്സ് അപ്പൊ അത് ഇതേപോലെ ക ഇപ്പൊ ഏഴാം ക്ലാസ്ക് പോയപ്പോ ഞാൻ മീറ്റിങ്ങിന് പോയപ്പോ പറയും എന്നോട് ഭയങ്കര സ്നേഹം അവൾക്ക് എന്ന് പറയണ്ട് ഉ അപ്പൊ ഞാൻ പറഞ്ഞു അവളങ്ങനെ തന്നെ മിസ്സെ അവൾക്ക് ആരേലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവള് വിടൂല
ആഹ
പിന്നെങ്ങളെ നമ്പർ കിട്ടാത്തത കൊണ്ടാണ് നമ്പർ കിട്ട കഴിഞ്ഞാൽ പിന്നെ വാട്സആപ്പിൽ എപ്പോഴും മെസ്സേ ന്നും കൊണ്ട്ക്കും ഇപ്പൊ ഇവിടെ ഓള് ഉം ഇവിടെ പി യു പി സ്കൂള പഠിച്ച സമയത്ത് മൂന്നാം ക്ലാസ്സിലങ്ങാനോ പഠിപ്പിച്ച ടീച്ചറാ ആ ടീ ചെറിയ പിന്നെ പോയി ഒരു കൊല്ലേ ഇവിടെ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ ആ ടീച്ചറ് പോയിട്ട് പിന്നെപ്പ എപ്പഴും വിളിക്കയിൻ
ആഹ
എപ്പഴും വിളിച്ച അന്വേഷിച്ച് വിവരം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഒരു ദിവസം എങ്ങാനോ ടീച്ചേസ് ആ ടീച്ചേഴസ് ഡേക്കൊക്കെ നമ്മള് വിഷ് ചെയ്യാനോ എന്തിനെങ്ങാനോ ഓള് മറന്നഴിഞ്ഞാ ൽ വിളിക്കൂ ആ ഈ ഇന്നെന്നെ വിഷ് ചെയ്തില്ലല്ലോ എന്ത് പറ്റി ചോയിച്ചിട്ട് വിളിക്കും അതേപോലെ ചിൽഡ്രൻസ് ഡേക്ക് ഇവളയും വിഷ് ചെയ്യും
ഉം
ഓരോ ടീച്ചേഴ്സ്മാരെ പിടുത്താണ് അതേപോലെ പിടിക്കാത്ത ടീച്ചേർസ്മാരും ഉണ്ട് അതും വേണം
നമ്മളൊക്കെ ആയപ്പോ അങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ അപൂർവായിരുന്നു ഒക്കൊരു ഒരു ചൂടായിട്ടുള്ള അങ്ങനൊരു ആൾക്കാര ആ ഒരു ടൈമില്
ഇപ്പ എല്ലാം ഫ്രണ്ട്ലി പോലെയല്ലേ
ഇപ്പൊ റീൽസൊക്കെ കാണുമ്പോ നമ്മുക്ക് പൂതിയാവും പോവാന്
ഇപ്പൊ മക്കളോട് നല്ല ഇടപഴുകണ ടീച്ചേഴസ്മാര് ഉള്ളോണ്ട് തന്നെ കുട്ടികൾക്ക് വലിയ മ ടിയുല്ല ഉം ഇഷ്ടാണ് ഇവള് ഫുള് സ്കൂൾ പോയ ആക്റ്റീവാ വെറുതെരിക്കൂല ആ അങ്ങനെ
അങ്ങനത്തെ ആൾക്കാരില്ലാഞ്ഞ അത് നല്ലോണം അറിയാനിണ്ടാവല്ലോ
പിന്നെ ഓഫീസിക്ക് പോകേണ്ടേതോ അങ്ങനെ എന്തേലും ഒരാവശ്യം വന്നാ ഇവള് പോകും ഇനിപ്പോ ഇവള് പോയിട്ടില്ലേ ഇവള വിളിക്കൂ
ഉം
അപ്പ അങ്ങനെയായതുകൊണ്ട് ഇല്ലാഞ്ഞിട്ട് ടീച്ചറും സങ്കടം പറഞ്ഞു
ആഹ
പിന്നെ
ഉം
ഉമ്മ ഒന്നും ഇല്ലേ വീട്ടില്
ആഹ് അമ്മയൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ താത്ത പ്രസയിച്ചെന്ന് അവിടെ ഇവിടെ ഉണ്ടായിനു ഇപ്പം പോയതാ
ആഹ് ഡിസ്ചാർജ് ആവാനായില്ലേ
വന്ന് ഇന്നലെ വന്ന്
ആഹ് വന്നൂലേ ആഹ് താത്താന്റെ വീട്ടിലാ
ആഹ് ഓര് വേറെ താഴത്തെ വീട്ടിലാണ് ഞങ്ങളെ കൂടെല്ല
ആഹ് ആഹ് അടുത്തെടുത്തന്നെ വീട് ആഹ് നാട്ടിലൊക്കെ പിന്നെ ഒരുവിധൊക്കെ അങ്ങനെ തന്നെയായിരിക്കുവല്ലോ അല്ലെ
ആഹ് ഇവിടെ വേറെ പോവൊല്ലോ
ആഹ് വേറെ പോ എന്നാലും ഒരു ഒരു എന്താ പറയാ
ആഹ് തൊട്ടടത്തന്നെ അധികം ആ ഇതായി പോവൂല നമ്മെളേ അടുത്തന്നെ ആയിട്ടൊണ്ടാവും ആഹ് പിന്നെ നമ്മളങ്ങനെ സ്ഥലൊക്കെ വാങ്ങി പോവാണെങ്കിലൊക്കെല്ലേ പോ
ആഹ് ഇത് അവിടെയൊള്ള സ്ഥലത്തന്നെ ആഹ് അങ്ങനെ സ്ഥലത്തന്നെ പെരകേറ്റുമ്പോ പിന്നെ എടുത്തെടുത്താവും പിന്ന അത് രസാല്ലേ പെരുന്നാക്കൊക്കെ
അതെ നമ്മള് ഇവിടെ നമ്മെടെ തറവാട്ടിന്ന് തന്നെ കഴിക്കല് ഓര് ഇവിടെ വരാ ചെയ്യാ
ആഹ് ഇവിടെയും അങ്ങനെ തന്നെ ഇവിടെ അഞ്ചു മക്കളും വേറെ പോയി ഞാൻ മാത്രമേ ഉള്ളൂവിടെ
നിങ്ങളെ ചെറുതാവൂലേ ആഹ് അയ്ശെരി
അവരൊക്കെ വേ രെയും പോയി പിന്നെ ഞാൻ മാത്രേയുള്ളൂ. അതെ അതൊരു കൈവാ.
ഇനിയിപ്പ അങ്ങനെ പറയല്ലാണ്ടും
അതെ. അല്ല ഞാ അത് ഇവിടെ ഇക്കനോട് പറയും. അങ്ങനൊരു പോവാന് രു അതൊരു കഴ്‌വ ഞമ്മെക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങനൊരു മനസ്സന്നണ്ട് വരണ്ടേ നമ്മക്ക്.
ഇങ്ങനെയാക്കി പോവല്ലല്ലോ. നമ്മളൊന്ന് സപ്പറേറ്റാവാ അത്രേള്ളൂ.
അപ്പൊ ഓവരൊക്കെ പോയി ഓലെക്കെ ഒരോ പത്ത അപ്പോ എല്ലാരും
അതായ ഒര് ഒരിത് വെരുവൊള്ളൂ.
ആഹ് ഇൻഷ അള്ളാ നിനെക്കെ അങ്ങനെ നോക്കണം.
പക്ഷെ ഒരമ്മക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെല്ല.
ആഹ് പക്ഷെ ഇത് തറവാട്ന്ന് പറഞ്ഞായിങ്ങെനെയാണ്.
ഉം അതെ
ഞമ്മക്ക് എന്ന് പറഞ്ഞ് നമ്മെളെ മക്കക്കെന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ടെങ്കിൽ.
ഉം
അവർക്ക് ഭാവിയിലേക്കും ഒരു ഉപകാരം
ആഹ് അതെ
നോക്കണം പിന്നെ ങ്ങാളാ ചെറുത്ത് എവിടെ?
അല്ലമ്മക്ക് വീട് അടുത്തുണ്ട്.
ആാാ
ഇനി പണികളിനി കൊറച്ചുക്കൂടെയൊണ്ട്. ആ ഒരാളൊണ്ട്.
കിട്ടിക്കോ
ആ
ആ കയ്യാനായോ വീട് പണി.
ഇനി ഏ ടൈല് ഇടണം അങ്ങനത്തെ വല്യ വല്യ പരിപാടികളൊക്കെ ഉണ്ട്.
ആ, ഇനി എമൗണ്ട് കൂടുന്ന പണിയാൾ
അങ്ങനെ ഉണ്ടാവൂല്ല പക്ഷേ നല്ലോണം ഇറക്കണം.
ക്കൊ പണിയാ അവിടെയാണ് ഞമ്മള് സ്റ്റോപ്പായി നിക്ക ക്കാ ബാക്കിയുള്ള പണിയൊക്കെ ഇങ്ങനെ പോകും
ഉം
പിന്നെ
പിന്നെ
വേറെ എന്താ അങ്ങനെ പോണ്ണ്ട്‌
മോനത്തി ഉണ്ടാവിലല്ലേ?
എങ്ങനെ ആ മോനെത്തീട്ടില്ല.
ഉം
മോന് വരാന്, ആ ഓന് ഇനി കളിയൊക്കെ കഴിഞ്ഞ്
ആ ഒക്കെ കഴിഞ്ഞിട്ടാവൂലേ
ആ, അവന് അങ്ങനെ തന്നെ വരുള്ളു, മെയിൻ കളിപിരാന്താ.
ആ അപ്പൊ പിന്നെ അയിന്റെ ടൈം ആണല്ലോ
നിക്കെ ഒരു മിനിറ്റ്
ആ